ഹലോ
ഹലോ
ഉം
ഹലോ ആഹ് ആഹ് കേക്കുന്നുണ്ട്
എന്താണ് പരിപാടി?
എന്താ അങ്ങനെ ഇരിക്കണു പ്രത്യേകിച്ചൊന്നുമില്ല
ചോറ് കഴിക്കാ
ഏഹ്
പണിയൊക്കെ കഴിഞ്ഞോ
ഓ പണിയൊക്കെ കഴിഞ്ഞു മോളൊക്കെ ഉറക്കിങ്ങനെ ഇരിക്കാ
എന്ത് പറഞ്ഞേ ക്ലിയർ അല്ലല്ലോ
എന്തായിരുന്നു പണീന്ന്
ആഹ് വീട്ടില് എന്താ പണി അതന്നെ
സാധാ കുക്ക് ചെയ്യണു അടിക്കണു തുടക്കണു അങ്ങനൊക്കെ തന്നെ അതെ ഏഹ്
പോയി വന്നോ വീട്ടിലെത്തിയോ
ആര്
നീ വീട്ടിലെത്തിയോന്ന് ഹലോ കേൾക്കുകേല്ലേ പിന്നല്ലാതെ വേറാരോട്
ഞാൻ എവിടേക്കാ പോയേ
എവിടെയും പോയില്ല
ഇല്ലാ
അതെന്താ വീട്ടിലിങ്ങനെ ഇരിക്കിയാ
അതെ ഈ മയത്ത് എവിടെ പോവാനാ
ഓഹ് അങ്ങനെ
ഇവിടൊക്കെ നല്ല മയയാ
ഇവിടെ മഴയൊന്നൂല്ല
ഓഹ്
മഴയില്ല വെയിലൂല്ല അങ്ങനത്തൊരു കാലാവസ്ഥ
ഓ ഇവിടിന്ന് മഴയൊണ്ട്
വൃത്തികെട്ട കാലാവസ്ഥ എടയ്ക്കി
അങ്ങനെ പറഞ്ഞിട്ട് വെള്ളം വേണ്ടപ്പോ
അങ്ങനെയല്ല മഴയില്ലല്ലോ അതല്ലേ വെറുതെ
ഓ അത്ശെരി അങ്ങനെ അയിന്റെ എടേല് കെടക്കുമ്പോ
ആഹ് ആഹ് അയിന്റെ എടേല് എടോലെന്നെ കടക്കുമ്പോ എടയിൽ വല്ലാത്തൊരീ എങ്ങോട്ടും പോകാനുള്ളൊരു ഇതില്ല ഏതുനിമിഷവും മഴ പെയ്യുംന്നുള്ളാരു
ആഹ് മയകൊണ്ടു പോവുന്ന പോണം
ഉം പനി വന്നാ നീ നോക്കോ
അവൻ്റെ അമ്മയും അനിയത്തില്ലേവിടെ
ഒരു ഒര ഒരായ്ച പനിച്ച് കിടന്നത് ഓ എൻ്റമ്മോ ഓർമ്മിപ്പിക്കല്ലേ എൻ്റെമോളെ വല്ലാത്തൊരു പനിയാരുന്നു അത് ഒരു രഷേല്ലാത്ത പനി
അത് ശെരി
കൊല്ലത്തിലൊരു പനി എന്തായാലും എനിക്കുണ്ടാവും അത് നിർബന്ധായിട്ടുണ്ടാവും
ഒന്നല്ലേ ഉള്ളൂ വല്യേട്ടല്ലേ
അത് എജാതി പനിയാ പനിക്കാന്നറിയോ?
മൂന്നോ നാലോ വട്ടൊക്ക മൂന്നോനാലോന്നല്ല അതിലാറണ്ട്.
ആഹ് ചെറിയ പനിയൊന്നല്ല. രണ്ട് മൂന്നുസക്കെ ഹോസ്പിറ്റലിലൊക്കെ കടന്നട്ടില്ലേ എജ്ജാതി പനി.
അത് ശരി.
ഉം. അതെ എനിക്ക് പനിച്ചാ അങ്ങനെയാ, ഒരു മാസം പണിക്കോവാനാവൂലേ.
ആഹ് സുഖായില്ലേ പണിക്കൊന്നും പോണ്ടല്ലോ.
ആഹ് നിങ്ങക്കിപ്പ അങ്ങനെയൊക്കെ പറയാലോ. സുഖം. ഹ് കാര്യങ്ങള് നോക്കണന്നറിയോ. ഏഹ്
വെറുതെങ്ങനെ കെടന്നാ മതിയല്ലോ പറയാ.
ഉം മനസിലായില്ല.
വെറുതെങ്ങനെ കെടന്നാ മതിയല്ലോ പണിയ പനിയാണെങ്കിലേ.
ഉം അതെ പൈസങ്ങനെ ആകാശത്ത് ഇങ്ങനെ പൊട്ടി മൊളച്ച് ഇങ്ങനെ താഴോട്ട് പൈസേ ഇങ്ങനെ ആകാശത്തിങ്ങനെ താഴോട്ട് ഇങ്ങനെ വീഴും, ഇട വേണ്ട ഇടുത്തോളാന്. ഉം അങ്ങനെക്കാണേ എന്ത് സുഖാരുന്നില്ലേ. നമക്ക് വേണ്ടപ്പോ ഒരായിരം ഒരായിര റുപ്യന്ന് പറയുമ്പോ അങ്ങനെ ആ ഒരു പൈസങ്ങനെ പറന്ന് വീഴാ.
ഉം ഇന്നതെന്തു ചായൊക്ക കുടിച്ചോ?
ചായ കുടിച്ചീലാ, ചായ കുടിക്കണം. ഇപ്പൊ പാല് വാങ്ങി കൊണ്ടന്നിട്ടള്ളൂ.
ആഹ്.
ഇതിലൂടെ പാൽവണ്ടി പോവും അപ്പം
അങ്ങനെ
ഉം സൊസൈറ്റിയിലെക്ക പാലുള്ള ചെറിയ മറ്റേ എന്താ പറയാ ചെറിയ വണ്ടിണ്ട് ഓട്ട ട്ടല്ല ഗുഡ്സ് പോലത്തെ. ഉം എന്ത പറയാ നമ്മടെ ആപ്പയോ,
ആഹ്
ഇങ്ങക്ക് ആപേന്ന് ഗൂപ്പിന്ന് പറഞ്ഞ മനസിലാവില്ലല്ലോ
അല്ലാ ആ
ആപ്പല്ലല്ലോ അത്, വേറെ എനിക്ക് മനസ്സിലായി ഉദ്ദേശിച്ച വണ്ടി പക്ഷേ പേര് അറിയില്ല.
ഉം പേര് അറിയേണ്ടന്നാല്.
ഉം
ഉം വേറെന്താ?
വേറെന്താ അങ്ങനെ
ഒറക്കം അങ്ങോട്ട് റെഡി ആയില്ല. ഒറങ്ങിയതായിരുന്നു ഇത്ര നേരം. ഇപ്പത് നീ വിളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നെ എണീറ്റട്ടുള്ളൂ. ഉച്ചക്ക് ഒരു ഒന്നന്നര രണ്ട് മണിക്ക് ആകുമ്പോ ഒറങ്ങി. പിന്നെ അയ്ന്റെ ഇടക്ക്പ്പോ ജസ്റ്റ് ഒന്ന് എണീറ്റ് പോയി, പിന്നെ രണ്ടാമ
അല്ല ഉറങ്ങി തെളിഞ്ഞിട്ട് നീച്ചാ പോരായിരുന്നോ?
യ്യ് എന്തിനാ വിളിച്ചപ്പോ എന്നാല്. കൊറച്ചയിനിട്ട് വിളിച്ചാ പോരായിരുന്നോ?
ഞാനല്ലല്ലോ വിളിച്ച് നീയല്ലെ വിളിച്ച്
ഇയ്യ് മെസെജ് അയിച്ചിട്ടല്ലെ
ആഹ് ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ ജസ്റ്റ്
ഉം ഇപ്പ എങ്ങനെ ഇരിക്ക്ണ്
നീയല്ലെ ഫ്രീ ആണോ ചോദിച്ചീന്ന് അപ്പോ ഞാൻ ഫ്രീ ആണ്ന്ന് പറഞ്ഞു
ഉം ഇപ്പോ വിളിച്ചതായി വിളിച്ചത് ഒരു പ്രശ്നായി
അല്ല ഫ്രീ ആണ് അറിയണന്നറിയന്നങ്ങനെ ഞാൻ ഞാൻ വിളിച്ചതാവണത് ഞാൻ ഫ്രീയാണെന്നാ പറഞ്ഞത്
ല്ലല്ലല്ലല്ലല്ലല്ലേ
അയിന് അങ്ങനത്തെ വെല്ലൊക്കെ വരും ഫ്രീ ആണ് എന്നൊക്കെ പറയുമ്പോ വെല്ലടി
ഉം ആ അതുണ്ട് ഇങ്ങനെ ഒരു ബെല്ല് ഇങ്ങനെ അടിക്കും
അത് ചെർത് ജെസ്റ്റ്ല്ലല്ലൊള്ളൂ
ഉം
ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവല്ലോളൂ അല്ലാണ്ട് അടിക്കൊന്നും ഇല്ലല്ലോ ഫോണടിക്ക്ണ പോലെ
അടിക്കും
ഉം ഞങ്ങള അവിടെ ഒന്നുല്ല
നിന്റെ നീ മെസ്സേജ് അയച്ചാ നിന്റെ വോയ്സ് കട്ട ആക്കിട്ട് ഞൻ മറ്റേതാക്കി വെച്ചതാ ഓണാക്കിവെക്ക് നിന്റത് വേറെ തന്നെ വരും ഉം സ്പെഷ്യൽ ആയിട്ട് വരും
ആഹ്
എന്നാലല്ലെ നീ മെസെജ് അയച്ചാ അറിയാൻ പറ്റൂ
അതെ അതെ
ഉം
നല്ലതാണ്
പിന്നെ നല്ലതല്ലെ പൈസ കിട്ട്ണ കാര്യല്ലെ
അതെ
ഇങ്ങോട്ട് വേണേ വിളിച്ചാണ്ടി കൊഴപ്പൊന്നില്ല
ഉം
കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല
ആഹ്
ഞാൻ തുടങ്ങിട്ടേ ഉള്ളൂ ഓ തുടങ്ങിട്ടേ ഉള്ളൂ
എന്നാ പിന്നെ ഇങ്ങോട്
അങ്ങനെയല്ല പകുതിയിട്ടുള്ളൂ
എനിക്ക് വേറെരു നമ്പർ ഉണ്ട് ആ നമ്പർ തരാ അതിലേക്ക് വിളിച്ചോ ഇതിന്റെത്ത് തീർക്കണ്ട ആലോചിച്ചിട്ട ആ അതങ്ങനെ യൂസാക്കല്ല ആരെങ്കില് വിളിക്കാണ്ട് എന്നങ്ങോട് പറഞ്ഞാ ഞാൻ ആ നമ്പർോടുക്കും കയോ
ഓഹ് അത് ശരി
ഭയങ്കര ബുദ്ധിമാനാ ആരോടും പറയേണ്ട
മനസിലായിക്കണ്
വെയിലൊളിക്കല്ലാന്നല്ലേ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് ആഹ് പകേക്കണ്ട്
തല വെയിലുള്ളിക്കണ്ടാന്ന് ഇങ്ങോട്ട് പറയുന്നയിന് ഞാനങ്ങോട്ട് പറഞ്ഞതാ
അതെ ആഹ് പറയാൻ നിക്കേനു
നിക്കണ്ട ഇരുന്നോ
ഏഹ് അങ്ങനെ ബുദ്ധിമുട്ടാവല്ലേ
ആരിക്കുംട്ടിങ്ങോട്ട് പിന്നെ വേറെന്താ വിശേഷം
വേറെന്തന്താ അങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല
എല്ലരുവിടെ പോയി
ഒക്കെട്ട് ഇവിടെ ഓരോ മൂല ഇരുന്ന് കളിക്കണം ഫോണില് കളിക്കണം അതെ
ആഹ്
ഒക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണ് അപ്പൊ പിന്നെ ഓരോ ഭാഗത്തുംരിക്ക ആഹ് സ്കൂളൊക്കെ വിട്ട് വന്നു
സാധാരണ മക്കള കണ്ട ഭയങ്കര ഒച്ചപ്പാട കേക്കല ഒരു എന്താ പറയ
ആഹ് അതന്നെ പറഞ്ഞത് ഓരോ ഭാഗത്ത് പോയിരിക്കണ്ടൊക്കെ ഓരോ മൂലയിലും അപ്പൊ പിന്നെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ
ദോ ഗെയിമ് കളിക്കേക്കുല്ലേ
ഏഹ്
ഗെയിം കളിക്കെക്കുല്ലേ
ഗെയിം അങ്ങനെ കളിക്കന്നില്ല അങ്ങനെ ഗെയിം അടിട്ടോന്നല്ല ജസ് തിമേ അങ്ങനെ എന്തെങ്കിലും സിനിമ അങ്ങനെ എന്തേലൊക്കെ ആയിരിക്കും ഗെയിം അങ്ങനെ കളിക്കണന്ന് കണ്ടിട്ടില്ല
പ്രീഫയറൊക്കെ ഡൗൺലോഡ് ആയിക്കൊട് കളിക്കട്ടെ
എന്തിനാണ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന
അയ്യോ നിനിക്കൊരു സുഖവില്ലേ എനിക്ക് ഫോണ ഇങ്ങനെ ശല്യം ചെയും ഫോൺരോ ഫോൺരോ ഫോൺരോ
അങ്ങനെ ചോദിക്കണ്ട ആശ്യമല്ല ഇവിടെ ഒഓത്തർക്കുരോ ഫോൺ അയക്കണ് അപ്പോ പിന്നെ പ്രശ്നം ണല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ഫോൺ അയക്കണ അവരക്കെ വലുതായില്ലേ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഫോൺ ആണ് ഇങ്ങനെ ഫോണ് ചോദിക്കണ്ട ആവശ്യൊന്നില്ല
പൈസക്കർക്കെന്ത ആവലോ ഫോണ
കാരണ്ടല്ല അപ്പൊ ആനിയൻ ഇപ്പ ഡിഗ്രി കഴിഞ്ഞില്ലേ അപ്പൊ എന്തായാലും ഉണ്ട്. അവനന്നെ പണിക്കോണ്ട് അപ്പൊ പിന്നെ. ഓന് ഓനന്ന വങ്ങും പിന്നെ ഓന്റെ പഴയ ഫോൺ എടുത്ത് അനി ത്തിക്കും കൊടുത്ത് അങ്ങനെ പിന്നെ എല്ലാർക്കും ആയി.
ആഹ് അത മതിയല്ലോ പഴയണേങ്കിലും പുതിയ ആണെങ്കിലും
ആഹ അതെ അത് മതി ഫോണ്. ഫോണ് പോണല്ലേല്ലേ ഏതായാലും.
പിന്നെ ഫോണ് പിന്നെ വേറെ എന്തേകിലും അവോ
ഏഹ്
ഫോണ് ഫോണ് ന്നെ ആയിരിക്കല്ലോ.
അതെ അതന്നല്ലേ ഞാൻ പറഞ്ഞേ
ഉ അത്ന്നെയഞൻ പറയാം
ഉം അതന്നെ ഞാനും പറഞ്ഞത്.
ഉം പിന്നെ
പിന്നെന്താ അങ്ങനെ പോണു.
ഇങ്ങാനൊ
ഏ
എങ്ങനെ പോകുന്നു.
അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനൊക്കെ തന്നെ മായ. അതെ മഴയണ്ട് പുറത്ത്ക്ക് ഒന്നും ഇറങ്ങാൻ വയ്യ.
ഉ അല്ല എങ്കിൽ എവിടെേങ്കലും കറങ്ങാൻ പോയായിരുന്നോ.
കറങ്ങാനില്ല ജസ്റ്റ് ഇങ്ങനെ മുറ്റത്ത് കൂടി ഒക്കെ വെറുതെനെ നടക്കായിരുന്നോ എടലൊക്കെ. അതിന്നും വയല്ല മുറ്റത്ത്ക് തന്നെ ഇറങ്ങാ വയ്യ അപ്പത്തിന്. മഴെ അല്ല സാദാ
ഉ അത് നടക്കുന്ന കാര്യം പറഞ്ഞ വിചരിചു ത്തിനേ വലിയഷം
അല്ല വല്യയ പറഞ്ഞ ഇപ്പ നമ്മളിപ്പോ മുറ്റത്ത് കൂടിയല്ലല്ലോ നടക്കാ ഇറങ്ങിയാല നടക്കാ ജസ്റ്റ് റോഡ് കൂടി അങ്ങനെയൊക്കെ പോവല്ലോ അതെ.
അടുത്ത് എന്താ ഉള്ള എന്താ കടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഏഹ
അടുത്ത് എന്താ കാണാൻ പറ്റി എന്തേങ്കലും ഉണ്ടോന്ന് തോടോ പുഴയോ?
ആഹ അത്ണ്ട് കൊറച്ച്ങ്ങ് നടന്നാലുണ്ട്. തോടുംണ്ട് പിന്നെ വയലൊന്നുമല്ല പാടം അങ്ങനെ കുളം അങ്ങനത്തൊക്കെ. വയലില്ല പാടണ്ട് മീൻസ് കൗങ്ങൊക്കെ വെച്ചിട്ടുള്ള. കൗ കൗുങ്ങും വാഴയൊക്കെ വെച്ചിട്ടുള്ള പാടല്ലേ.
പാടംന്ന് പറയുന്നത് നിങ്ങള് എന്തിനാ.
നെൽകൃഷിയല്ല.
അല്ലേ
അല്ല
ന്നാ ആയിക്കോട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാ
ഓക്കെ
ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട്.